ഹലോ ആഹ് ആഹ് നല്ലത്
പോയോ ആഹ് മോളെ എന്റെ പിന്നാല ഓടി വന്നു ഒന്ന സ്കോ ആഹ് എല്ലാം കഴിഞ്ഞ് ചെറിയൊരു ജല ദോഷം ഇല്ല അവിടെ ഇണ്ട്
ആഹ്
ഏഹ്
ഡക്കകഴിച്ച
ആഹ് ഫുഡൊക്കെ കഴച്ച് ഇന്ന് തലയൊന്നും നനച്ചിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞ് മഴയായിട്ടേ നല്ല ര് രാവിലെ എണീറ്റപ്പൊ ഒരു ജലദോഷം പോലെ
കുട്ടിക്കാ അങ്ങക്കാ
എനിക്ക് അപ്പൊ നീ റിസ്ക് എടുക്കാനാവൂല്ലന്ന് കരുതിട്ട് ട്ടീട്ടല് ഇന്ന് നനച്ചില്ല ഞങ്ങന് പറഞ്ഞന്ന് നനച്ച കണ്ടന്താല് ഇനി വലിയ ജലദോഷം വരുന്നിന്റ് മുന്നേ
ആഹ് ഒന്ന് കോ ഡോക്ട കാണിച്ചാണ്ടേ
ആഹ് അത കൂടിട്ടൊന്നുംല്ല പിന്ന ആ അതാണ് പേടിയേ ഉം കുട്ടി ഇങ്ങനെ അപ്പഴും ഇപ്പോഴായിട്ട് ഓരോ തുമ്മലും ഉണ്ട്
ആണോ ഹോ ഹോ ബുദ്ധിമുട്ടാ മക്കൊക്കെ എന്തേലും വന്നൽ
വെറുതെ ഹ പറയനില്ല അതെ ഏത് മക്കൊക്ക ആായാലോ അങ്ങന തന്നെ ചെറുതിനായാലും വലുതിനായാലും ഒക്കെ കണക്കാ
എന്താ എന്റെ വലിയ മോന് പനിയാന്ന് അവിടെ പൊതച്ചു മൂടി കടക്കണ്ട്
ആഹ് ഇന്നാണെങ്കിൽ രാത്രി എന്തൊരു മഴയായിരുന്നു രാവിലെ വരെ നല്ല മഴ ഞാൻ
ഇപ്പം നേണീറ്റിണ് ഇന്ന് അർജന്റീനന്റെ കളിയാണ് പറഞ്ഞ് ങ്ങണ്ട് കാണാൻ പോകാനെ
ആഹ് അത് ശരി ആ രാ ആഹ് ഹലോ
ആഹ് പറയൂ
ആഹ് പോയാവൊന്ന് കരുതി
ഇല്ല ഇല്ല ഇല്ല
കളി കാണാൻ എണീറ്റിട്ടുണ്ടാവല്ലേ
ഓ കളി കഴിഞ്ഞ ഓൻ മദ്രാസെ പോയി പിന്നെ ഉറക്കവുംല്ലല്ലോ ശരിക്കും ഇവർക്ക്
ഇവിടെ എന്ന് എണീറ്റിക്കണോന്ന് എനിക്കറിയിലട്ടോ
അതെല്ലേ
കളിപ്രാന്തന്മാരാണ് രാവിലെ ഞാന് ഒരു സൗണ്ടൊക്കെ കേട്ടിരുന്നു ആ രാവിലെ സൗണ്ട് ഞാൻ ചോദിക്കാൻ മറന്നു പോയി കളി എണീറ്റിരുന്ന് പിന്നെ ഞാനാ സമയത്ത് ക്ക പിന്നെ ഞാനിങ്ങനെ രാത്രി ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ കുട്ടിക്ക് പാല് കൊടുക്കാൻ എണീകും ക്കണ്ട് അപ്പോഴക്ക നല്ല മഴയാണ് എ എപ്പ എണീക്കുമ്പോഴും നല്ല മഴ അപ്പൊ ഞാൻ കരുതി ഏഹ് സ്കൂളുള്ള ദിവസാന ചിലപ്പോ സ്കൂളി തന്നെ അവധി കിട്ട ട്ട അത്രയും മഴേന പക്ഷെ ആഹ് പക്ഷെ രാവിലെ മുതലിപ്പൊൊക്കെ കുറച്ച് ഒഴിവാട്ടോ മഴക്ക് ഉം രാവിലെ വരെ മഴ പെയ്തോണ്ടാവും
ഓ നല്ല സ്ട്രോങ്‌ ആയിരുന്നു ഈ മഴ
ആ ഹ്ഇപ്പ ഒരു ഒഴിവുണ്ട്
ഓ
എവിടെ മക്കളൊക്കെ എവിടെ കളിക്ക
എല്ലാരും ഉണ്ട് ഒരാള് കളിക്കാൻ പോയിട്ടുണ്ട് ഇവിടുന്ന്
ആഹ്
ആ പോയിട്ടുണ്ടെങ്കിലും അൾ ഇവിടെ ഉണ്ട് എത്തിക്കണ് കളി കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്
ആഹ്
സൗണ്ട് ഒക്കെ കേൾക്കാനുണ്ട് ഫ്രൻസിനെയും കൊണ്ടാ വന്നക്കണ തോന്നുന്നുണ്ട്
അതെല്ലേ കളിക്കാന് ഓൽക്ക്പിന്നെ മഴയും വെയിലൊന്നും വിഷയല്ലല്ലോ
ആഹ ഇല്ലേ സൈക്കിൾ ഇടുത്തു പോവാ
ഇതാ ഇവിടെണ്ട് തായേണ്ട് കളിക്കണ്
എന്നോട് ഇങ്ങനെ ചോദിക്കും ഞാനാവുമ്പോ അങ്ങനെ പോയിക്കോന്ന് പറയും അവന്റെ ഉപ്പാരോട് ചോയ്ക്കുമ്പോ
ആഹ്
ചെലപ്പോ സമ്മയിക്കൂല മഴയാണ് പോണ്ട അങ്ങനെ ഇങ്ങനെന്നൊക്കെ പറയും
ഇപ്പൊ ഇവിടന്ന് പോയിട്ടുണ്ട്
ആഹ്
പിന്നെ വേറെന്തൊക്കെയാ സ്കൂളില്ലാത്തോണ്ടേ രാവിലെ മറ്റത് രാവിലെ തന്നെ ഫ്രീ ആവും ഇതിപ്പോ കൊറച്ച് കഴിഞ്ഞു ഫ്രീ ആവാന് സ്കൂളില്ലാത്ത ആഹ് ഇപ്പൊ തന്നെ രാവിലത്തെ ചായടി കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞപതന്നെ വിശക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ പറഞ്ഞു വരാ ഞാന് ഇന്നാല തന്നെ പറഞ്ഞിട്ട് കൊണ്ടുവരപ്പിച്ചിരുന്നു നാളെ മറ്റന്നാളും സ്കൂളില്ല ഇനി എന്തെങ്കിലും ആയിട്ട് ചോദിച്ചിരിക്കും
ഞാന ങ്ങനെന്നെ ഇവിടെ എന്തെങ്കിലും കൊണ്ടന്ന് വക്കല
ആഹ് എന്തെങ്കിലും ആയിട്ട് ചോദിച്ചിരിക്കും അതുകൊണ്ട്
എടക്കിടക്ക് ഇങ്ങനെ കിട്ടണം കൊറച്ച് കുറച്ചു മതി ആകെ ഒന്നോ രണ്ടെണ്ണോ മതി എന്നാലും അവൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയോണ്ടിരിക്കണം
ആഅതെ
എന്താ ഫുഡ് ചോറൊക്കെ ആയാ
ചോറ് ആവുന്നു ആഹ് കട്ട് ആയില്ലേ ആയി ഇന്ന് ഇന്ന് വെറ്ഞ്ചോറും ബീഫും മോര്കാച്ചിയതും അങ്ങനെ അങ്ങനെ
ഇന്നങ്ങനെ സ്കൂളൊന്നുംല്ലല്ലോ
ആഹ്
അവർക്കും കൂടി പറ്റുന്നത്
ആഹ്ക ഇല്ല ചോറായിട്ടുള്ളൂ കറിക്ക് കിട്ടിയിട്ടില്ല
ആഹ് മറ്റത് നേരത്തെ
ആഹ് അല്ല നേരത്തെ അവേണ്ട് പിന്നെ ഒക്ക ലീവല്ലേ
ആഹ് മറ്റേത് സ്കൂൾക്ക് പോകുമ്പോ എല്ലാം ആവും സ്കൂളില്ലെങ്കിൽ എല്ലാം വൈകി കൊണ്ടോനെ എനിക്കും അങ്ങനത്തെന്നായിരുന്നു സ്കൂളുണ്ടെങ്ങി എല്ലാം റെഡി ആവും രാവിലെ റെഡി ആയിട്ട് ഫ്രീ ആയിട്ടിരിക്കും സ്കൂളില്ലെങ്കില് പിന്നെ എല്ലാം വൈകിക്കാണ്ടാ
ആഹ്
കുളി വൈകും എല്ലാം വൈകും
എല്ലാം വൈകും ഒരു മടിയാവ്വാണ് ഒന്ന് ഒന്ന് ഫ്രീ ആവട്ടെന്ന് വിചാരിക്കും എന്നാലും മ്മളെ നമ്മളെ പണിയമ്മള് തന്നെ എടുക്കണം വേറെ ആരും എടുക്കൂല ഹാ
ചെലപ്പോങ്ങനെ മടി പിടിച്ചിരിക്കും സ്കൂളുള്ള ദെവസമാകുമ്പോ ഈ വൈകിയ ഇതന്നെ പിന്നെ ഒരു മടിയാണ് എടുക്കാന്
ഓന് മടിയാവനാണെന്ന
രാവിലെങ്ങട് കഴിഞ്ഞ് കിട്ടണം അല്ലെങ്കിപിന്നെങ്ങനെ ഇനിയിപ്പോ നാളെടുക്കാ എന്നൊക്കെന്ന തോന്നും
ആഹ് അതന്നെ
ഉം എല്ലാം കൂടി കഴിഞ്ഞ് കിട്ടുമ്പോത്തേനേ
ഓഹ് സമയം ഒരുപാടാവും
ഫുഡ് കയിക്കാനൊക്കെ വൈകും
ഓ ഇപ്പന്നെ പതിനൊന്നരായില്ലേ
ആഹ് പതിനൊന്നര കയിഞ്ഞ് ഉം
പിന്നെ വേറെന്തൊക്കെ വെയില് വെയിലും ഇല്ല തുണി ഒണങ്ങുന്നില്ല
അതന്നെ പ്രഷ്ന ആഹ് ഈ കട്ടില്ലേ ഡ്രെസ്സുകളൊക്കെ ഒണങ്ങാനാണ് പണി
ആഹ് കട്ടിയില്ലതും കട്ടില്ലാത്ത കുട്ടീന്റെ തുണികളൊക്കെ കട്ടില്ലാത്തതാണല്ലോന്ന് ഞാന് റൂമില് ബെഡിലൊക്കെ നിരത്തി അങ്ങട് വിരിച്ചിട്ടിട്ട് ഫാൻ ഇട്ടു
ആണോ
തുണികളൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പാമ്പേഴ്സിട്ടോടുത്തു എല്ലാ തുണികളും കഴിഞ്ഞു അയലിലിട്ടത് ഒണങ്ങീട്ടുമില്ല പിന്നെ കൊറച്ചു നേരത്തിന് പാമ്പേഴ്സിട്ടോടുത്തു ഉണങ്ങുന്നത് വരെ ആ ഒണക്കിറ്റന്നെയാണ് മെഷീനിലിട്ട് ഒണക്കിയത്തന്നെയാണ് കാറ്റണ്ടായിരുന്നോ ഇന്നാലും ആ നനവിങ്ങനെ ഒരു കുട്ടിക്കും തണുക്കും കൊറച്ചു നേരം പിന്നെ പാമ്പേഴ്സ് ഇട്ടോടുത്തു അപ്പൊ ഇതിന് ഫാൻ ഇട്ട്വെച്ചിട്ടൊക്കെ റൂമില് വിരിച്ചിട്ടിട്ടെ ഫാനൊക്കെ ഇട്ട് പിന്നെ ഉണങ്ങി കിട്ടി കൊറച്ച് ആഹ് തണുപ്പ് പോവൂല അതിപ്പിനി എന്താ വേന വേനലകുമ്പോളെ ആ ചൂടുള്ളത് അപ്പൊ അപ്പ കുട്ടിക്കും ചൂടായിരിക്കും
അതായിരിക്കും ആഹ്
അഹ് നല്ല തണുപ്പാണ് ഇന്നലെ ഞാൻ ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടോടുത്തക്കാണ്
ആവൂ
നടക്കാനിങ്ങനെ
അതല്ലേ അല്ലെ പാമ്പേഴസന്നെ നല്ലേ മൂത്രയിക്കുമ്പോളൊക്കെ തുണിയാ- മൂത്രയിക്കുമ്പോളൊക്കെ ഒരിക്ക് അധികം തണുപ്പല്ലേ
ആഹ് അതെ പൊതുവേ ഞാൻ കേട്ടപ്പ ഈ പ്രായത്തിലന്നെയിങ്ങനെ ഞാനിങ്ങനെ കേട്ടു ഏഹ് രാത്രി പാമ്പേഴ്സിട്ടു കൊടുത്താല് കുട്ടി ഇങ്ങനെ എപ്പോഴും ഒണർന്നി ക്കൂല നല്ല നന്നായിട്ട് ഉറങ്ങുന്നൊക്കെ അപ്പൊ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്തോക്കി ഒര് ദിവസം, പ്പൊ ശര്യാണ്. ഞാ വന്നത് ആത്. തെ അറിഞ്ഞിരുന്നെങ്കിലോ, വെറുതെ കൊറെ രാത്രി ഒറക്കൊഴിച്ചു.
ആഹ്.
ത.
തണുപ്പാവു മ്പളെ, കുട്ടിയേക്ക്.
ആഹ് പക്ഷെ നമ്മളെ പ്രായം കൊ റച്ച്ള്ളൾക്കൊന്നു അത് പറ്റൂലട്ടോ. ച് ഇപ്പതൊന്നരു വിഷയേ അല്ല. ഓര ങ്ങനെ പറയും. പാമ്പേസ് കാണുമ്പഴേ പറയും.
പ്രായല്ലോ ൾ ക്ക്ഷ്ടല്ല.
ആഹ്, അബേസാണ്. ട്ടോട്ത്കിണ് അങ്ങനെ ങ്ങനെ പറയും. റ്റ്ണ്ട്. നമ്മള് ആഹ്, നമ്മളരു ടൈം പിരീഡ്ണ്ട് ഫാമസി. ഇത്ര മണിക്കൂറ്. ആ ടൈം കഴിഞ്ഞാലന്തായാലും മാറ്റണം. അങ്ങനെ. ക്കണ്ട്, അപ്പോ അതൊക്കൊന്ന് ശ്രദ്ധിച്ചാ മതി.
മതേന. ഹ് ഹ്. ഹ് ഇന്റെ മോനൊക്കെ തൊണ്ണൂ പ്പ് കഴിഞ്ഞ പാടന്നെ മൂത്രൊ യി ക്കലൊക്കെ നിർത്തീന്. എ പിന്നെ എടക്കിടക്ക് നമ്മള് മൂ പാലൊ ടുക്കാൻ വേണ്ടി ണീക്കല്ലോ. ഇപ്പങ്ങനെ എടക്ക ടക്ക് പോയി മൂത്രോ ഴി പ്പിക്കേനി.
ആഹ്, ഇപ്പ തന്നെ ഞാനി ങ്ങനെ ഒഴിപ്പിക്ണ് ണ്ട്. ആഹ്, ഞാനിങ്ങനെ ഒഴിപ്പിച്ചിട്ട് ങ്ങനെ പരിശീലിപ്പിക്ക്ണ് ണ്ട്.
ണ്ടാവമ്പളന്നേ, ഓല് ഓട്ടോമാറ്റിക് ഓണറ്ന്ന്. പിന്നെ, നമ്മക്ക് തോന്നും മൂത്രൊ യി ക്കാനാണ്ന്ന്. അങ്ങനെ ങ്ങനെ ആഹ് ശീലായി. പ്പ അങ്ങനെ ബെഡിൽ മൂത്ര ഒഴിക്കല് പ്പങ്ങനെ കാര്യങ്ങളൊന്നുംല്ല തൊണ്ണൂറഴ്ഞ്ഞപ്പോെത്ത ന്നതൊക്കെ നിന്ന്ക്ക്ണ് ന്ന്ട്ട് ബടെ അടുത്തുള്ളോലെക്കെ പറയും അൻക്കന്താ കശ് ണം തിരുമ്പാലേക്കോ?
തെകയി ണില്ല.
ഇല്ല. ഇങ്ങള് പറയാ. ഹും
ഉം, അങ്ങനെങ്ങനെ ശീല
അതാണ്. ആഹ്, ഓ അഹ് ശരിയായി. ള പിന്നെ, എല്ലാരു രേപോലെ ആവണം ന്നില്ലല്ലോ?
ആഹ് അതന്നെ ന്നാലും കൊർച്ച് എൻ ആഹ് കൊർച്ചൊക്കെ. വൽതാകോളം ഞാനും പാമ്പേസ് ട്ടൊ ട് ക്കല്ണ്ട്. പിന്നെ ഒരു ധൈര്യത്തിന് വാണ്ടിട്ടൊട് ചെലപ്പോ, എങ്ങാനൊഴിച്ചാലോ, എന്ന്കര്തിട്ട്. കൊറ
മ്പോളന്നെ അമ്മളിപ്പോ വീട്ന്ന്ട്ട് ശീലാവാഞ്ഞിട്ടേ, എവിടക്കെ പോവു മ്പള്. അമ്മള് പാമ്പേസ് ഇട്ടൊടുത്താലേ അയില് മൂത്രൊയി കൂല, നി വീകുന്നേരായാവരെ ഒയി ക്കൂല.
ആഹ്, പമ്പ് ഇഞ് ഒഴിക്കാണ്ടെങ്കിലൊ പാമ്പസ് ഊരി. സാധാ ഒഴിക്ക ഒഴിപ്പിക്ന്ന പോലെ, ബാത്റൂമിലൊഴിപ്പിക്കണം.
അമ്മളൊരു ധൈര്യത്തിന് ഇട്ടൊട് ക്കാണ്.
ആഹ്, അതെ.
ന്നാ ശരിട്ടാ...
ആഹ്, ശരി.